ആഹ് എന്തൊക്കെണ്ട് വിശേഷൊക്കെ?
വിശേഷം സുഖായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മഴയാ
മഴയാ മഴക്ക് ആയിട്ട് ഇരുണ്ട്ങ്ങനെ നിക്ക്ണു. അവടെയോ?
മൂടി കെടക്കുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞ് അങ്ങനെ മഴ പെയ്തില്ല കേട്ടോ ആക്ച്വലി.
ഇങ്ങോട്ടന്നും മഴ പെയ്തില്ല രാ എന്തോ?
ഇന്നലെ വെയിലായിരുന്നു നല്ലെ ഇ പക്ഷേ രാവിലെയക്കെ മഴയായിര്ന്നു.
അതേലെ? ആഹ് ഇന്നലെ നല്ലൊരു ദിവസായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് വെയില് കാലാവസ്ഥ നല്ലൊരു ദിവസായിരുന്നു നല്ലൊരു ഇതിന് വേണ്ടി ഞങ്ങള് പോവും ചെയ്ത് ഏഹ് ഇന്നലെ ഞങ്ങളേ ഹലോ?
ഹലോ ആഹ് കേക്കാവോ?
അഹ് ആഹ് ഇപ്പൊ കേൾക്കാം ഇന്നലെ ഞങ്ങൾ ഇന്നലെ ഞങ്ങളൊരു പീസ് വാലയൂ എന്ന് പർഞ്ഞൊരു ഇതില് പോയതാ പീസ് വാലയൂന്ന് കേട്ട ട്ടുണ്ടോ? ഒരു ഇല്ലാലേ ഒരു അത് ഇവിടെ അടുത്ത് കോ അടുത്തൊക്കെയാ ആഹ് കൊർ ച്ചൊന്നു പോണം ഇവിടെ നമ്മുടെ വീട്ടിൽന്നൊരു ഒരു പത്ത് മുപ്പത് കിലോമീറ്ററോളം പോണം
പോകണം ആഹ് ആഹ്
ആഹ് അനാഥാലയം ആണ്. ഹലോ ആഹ്
അഹ് ശബ്ദം കൊറവാ.
ഇല്ലാല ആഹ് എനിക്കും ഇങ്ങോട്ട് ശബ്ദം കൊറവായിട്ടാ കേക്കുന്നത്.
ആണല്ലേ?
ആം അതന്ന് വെച്ചാ ഈ ഒരു ആഹ് ഇപ്പൊ കേക്കാം. അനാഥാലയന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാ അനാ ഥാലയം മാത്രവല്ല ഈ അവിടെവന്ന് ചികിത്സ- ക്കുന്ന് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് പ- പാവം ആളുകൾക്കൊക്കെ ക്യാൻസർ ആയിട്ടുള്ളതും അല്ലാതെ ഈ അംഗവൈകല്യം ഉള്ളവര് ഈ ജന്മന അങ്ങനെ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ നമ്മള ഈ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യണതൊക്കെ
ആഹ് ഹാ
ആഹ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ ഡോക്ടർമാരും ഒക്കെ ഉണ്ട് അവിടെ
ആഹ് ഹ
ഒരു ഒരു അഞ്ചാറ് ആഹ് കുട്ടികൾ കുട്ടികളല്ല എല്ലാവരും ഉണ്ട് കുട്ടികള് ഏഹ് ആഹ് പിന്നെ പ്രായമായവര് രോഗ രോഗാവസ്ഥ ൽ തീർത്തും രോഗാവസ്ഥയിലായവര് നമ്മൾ അവിടെ ചെന്ന് കണ്ട സഹിക്കൂല കേട്ടോ ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയായപ്പോ ഇവിടുന്നു അല്ലെ പത്ത് പതിനൊന്ന് മണി ആയപ്പോയി ഇവിടുന്ന് പോയിട്ട് വൈകുന്നേരം ആയി വന്നപ്പ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെ നമ്മള് ഗൈ ഗൈഡ് ഒക്കെ ഉണ്ട് ഓരോ ബിൽഡിംഗ് കൊണ്ട കാണിക്കാനൊക്കെ ആയിട്ടെ
ആഹ് ഹാ അത് ശരി
നമക്ക് ആഹ് ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ ഓരോ ഞങ്ങൾ ആദ്യമേ കേറിച്ചെന്നത് ഒരു ഉം അമ്മമാരുടെ ഒരു വാർഡിലാണേ അമ്മമാർന്ന് പറയുമ്പോൾ സഹി - ക്കൂല കണ്ടാല് നമ്മളങ്ങെ ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷ അവർക്കൊക്കെ
അവർക്ക് സന്തോഷ അല്ലേ കാണാൻ ആരെങ്കിലും ഉം
വരുന്നതിന്റെ ഒരിതേ ആഹ് അപ്പം നമ്മളവരോട് സ- ഹതാപം കാണിക്കരുത് സഹതാപത്തോടെ അവരെ നോക്ക്‌ക പോലും ചെയ്യരുതെന്ന് അവര് ആദ്യമേ പറയും
ആഹ്
ഉം നമ്മള് ചിരിച്ച് കളിച്ച് അവരോട് ആക്റ്റ് എത്ര സ്നേഹ- ത്തോടെ പെരുമാറാവൊ അത്ര സ്നേഹത്തോടെ ആയിട്ട് പെരുമാറാൻ നമ്മള് സഹതപിച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ നിക്കരുത് അങ്ങനെ പ്രത്യേകം അവര് പറയും ഉം ആഹ് ആഹ് വിസിറ്റിന് ചെന്ന പോലെ അവരുടെ ഒരു ബന്ധുവിനെ പോലെ അപ്പ നമ്മുടെ കയ്യിലൊക്കെ പിടിച്ച് വല്ല്യ വർത്താനമൊക്കെ പറയു എവിടെയ വീട് പേരെന്ന എന്നൊക്ക എന്റെ കുഞ്ഞു മോളൊക്കെ ആയിട്ടാ പോയത് അപ്പൊ കൊച്ചിനെ കണ്ണ്ട് കഴിഞ്ഞപ്പോ അവർക്കൊ ഭയങ്കര സന്തോഷം മോളാ ല്ലെ എന്നൊക്കെ പറഞ്ഞോണ്ടേ
ആഹ് ഹാ ഹാ അതൊരു നല്ല അനുഭവ അല്ലേ
ആണോന്നൊ ഭയങ്കര നമുക്കൊരു സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ കണ്ട് ഇഹ് അവരുടെയൊക്കെ മക്കള ഇങ്ങനെ കൊണ്ടോ വിട്ടിട്ട് അടുത്ത ദിവസം വരാ അല്ലെങ്കിൽ വിളി വിളിക്ട്ട് അങ്ങനെയൊക്കെ പറഞ് അല്ലെങ്കി എവിടെേലും പോയിട്ട് വന്നേക്കാ ട്ടോ വിളിക്കാന്നൊക്കെ പറഞ്ഞഞ് അങ്ങനെ കൊണ്ടോയ് ഏയിപ്പിച്ചിട്ട് പോയേക്കണെയാണ് കുറേ മാതാപിതാക്കളെയൊക്കെ
അയ്യോടാ കൊണ്ടോയ് കളഞ്ഞേച് പോകുന്നത് പോലെ
കൊണ്ണ്ടേ കളഞ്ഞിട്ട് പോകണ പോലെ മക്കളൊന്നും തിരിഞ്ഞു നോക്കൂല ചെല മക്കള് ചെല മക്കള് പൈസ ആായിട്ട് ട്ട് കൊടുക്കും ചെലവർ എടക്കൊക്കെ വരും ആഹ് അങ്ങനെയൊക്കെ ആ ഒര അവസ്ഥയ പിന്നെ ഈ അംഗവൈകല്യം വന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആളുകള് പിന്നെ ആൺ ആണുങ്ങളടെ വാർഡിലേക്ക് കേറിയെം മന്ദബുദ്ധികളെ പോലത്തെ മക്കളൊക്കെ ഉണ്ടല്ലോ ആഹ് ഇങ്ങ നമ്മളെക്കെ ചെല്ലുമ്പോഴത്തേക്കും അമ്മ എന്തോ
അവരുടെ അവരുടെ ചെലവിനൊക്കെയുള്ളത് എല്ലാം ആരെങ്കിലൊക്കെ കൊടുക്കുന്നത് കാണുവായിരിക്കും അല്ലേ
ആഹ് സ്പോൺസറെയ്യും ആളുകള് ഇങ്ങനെ ആരെങ്കിലൊക്കെങ്ങനെ നമ്മള ങ്ങനെ വിസിറ്റെയ്യുമ്പോ അല്ലെങ്കി ആരെങ്കിലൊക്കെ അങ്ങനെ കൊടുക്കും അങ്ങനെയൊക്കെയാണ് അഹ് കാരുണ്യത്തിന് വേണ്ടി ഒരുപാട് മാറ്റി വെക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ
പിന്നെ ഉണ്ട് ആഹ്
ആഹ് അങ്ങനെ ഇത് ഉം പിന്നെ പിള്ളാരൊക്കെ നമ്മളങ്ങെനെ ചെല ചെറിയ മക്കളെ കാണുമ്പോ സഹിക്കൂല അവരോഓരോ പടം വരച്ച വെക്ക്‌ണത് അങ്ങനെ അവരുടെ ആക്റ്റ് ക്ടിവിറ്റീസൊക്കെ ആയിട്ടേ അപ്പൊ നമ്മള്ങ്ങനെ ചെല്ലുമ്പഴത്തേക് അമ്മ അമ്മാന്ന് ഒക്കെ പറഞ്ഞോണ്ട് വിളിക്കൊക്കെ ചെയ്യുന്നേ നമുക്ക് സങ്കടം വരും എന്തോ
ചെറിയ പിള്ളേരെന്ന് പറയുമ്പോ അപ്പനും അമ്മയും ഇല്ലാത്തവരായിരിക്കും അല്ലേ
ഇല്ലാത്തവരുണ്ട് അതും ഈ പറഞ്ഞ പോലെയും ജന്മനാ ഇങ്ങനെ ബുദ്ധി ഓട്ടിസം ബാധിച്ച പിള്ളോരൊക്കെയെ
ഓഹ് ഓഹ്
ആഹ് അപ്പം അവരിങ്ങനെ പറ എനിക്കിന്ന് വീട്ടിൽ പോണം എന്റെ അമ്മ വിളിക്കാൻ വരും അമ്മ ജോലിക്ക് പോയേക്വാ എന്നൊക്കെ അ ഇങ്ങനെ പറയുവാന്ന് മ്മുക്ക് ക്ക് സങ്കടം വരും കണ്ടാല് ആഹ് അങ്ങനെ അപ്പൊ ഒരു പാട്ടൊക്കെ പാടി തന്നുട്ടോ നല്ലൊരു പാട്ടൊക്കെ അപ്പൊന്ന് പാട്ട് പാടിക്കേടാന്ന് പറയുമ്പോ അവര് പാട്ടൊക്കെ പാടിത്തരും അ ആഹ്
ഞാനിങ്ങനെ ഒരിക്കൽ ഒരിടത്ത് പോയിട്ടുണ്ടേ
ആഹ്
ആഹ് ഒരു അത് ഇതുപോലെ വയ്യാത്ത പിള്ളേരാ മിക്കവരും അവരെ നോക്കുന്നൊരു മഠം പോലെ ഒരു സ്ഥലം അവിടെ ഈ വൈ മിക്കതും മിക്ക പിള്ളേരും ഒ ട്ടും വയ്യാത്തവരാ ഇതുപോലെ നടക്കാൻ വയ്യാത്തവര് ആഹ് ജന്മനായിങ്ങനെ പ്രശ്നമായിട്ടുള്ള പിള്ളേര് അവരും ഇതുപോലെ പാട്ടൊക്കെ പാടിത്ത തന്ന് അവർക്ക് ഇന്നോ സന്തോഷമായിരുന്നുന്നറിയോ നമ്മളങ്ങോട്ട് ട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവർ കണ്ട് കഴി ഞ്ഞപ്പഴത്തേകിനും അവരുടെ ആ സന്തോഷം ഒന്ന് കാണണം ക അത് കഴിഞ് പിന്നെ എനിക്ക് സങ്കടമാ അവിടെയോ അതുപോലെുള്ളട്ത്ത് പോവാൻ
പോകാനായിട്ട് സഹിക്കുല്ല നമ്മള് പിന്നെ വീട്ടു വന്നിട്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാ
ബുദ്ധിമുട്ടാ
പിന്നെ ഈ ചെറിയ മക്കട അമ്മത്തൊട്ടിൽ നിന്നും പറഞ്ഞൊരു ഇതുണ്ടേ ആ അപ്പ അവിടെ ചെന്ന കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വയസ്സായ ഒരു മോളൊക്കെ ഉണ്ട് നല്ല ഭംഗിയേനൊക്കെ കാണാനായിട്ട് പക്ഷെ അന്റെ അമ് അമ്മ അവിടെ ഉണ്ട് പക്ഷെ അവര് ഡ്രഗ്സ് കൊച്ചടിമയായിട്ട് അങ്ങനെ ഒരു അവസ്ഥയ അപ്പൊ കൊ അനെ നോക്കൂല പാല് കൊടുക്കൂല ഒന്നും ചെയൂല അപ്പൊ അവര് വേറെ വാടില ഈ കുഞ്ഞ് അമ്മത്തൊട്ടില്ല ഇങ്ങനെ അപ്പൊ അവരെ ഇങ്ങനൊ പാല് കൊടുക്കാനൊക്കെ ആയിട്ട് ഇവരിങ്ങനെ കൊണ്ടൊവും ആ തിരിഞ്ഞു നോക്കൂലാ കൊച്ചിനെ പിന്നെ വേറൊരു മോള ഒരു മൂന്ന് വയസ്സായ കൊച്ചിനിനെ കണ്ടിട്ട് സഹിച്ചില്ല കൊച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേക്ക് ഇങ്ങന തലയൊക്കെ ഇങ്ങനെയക്കെ ആട്ടുന്നൊക്കെ ഉണ്ട് ട്ടോ അവിടെ കിടക്കുവാണേ
ആ
ആഹ് അന്നേരം നമ്മളോർത്ത് നമ്മള കണ്ടിട്ട ശബ്ദം കേട്ടിട്ടൊക്കെ ആയിരിക്കും ന്ന് ഓർത്ത അപ്പഴ അവര് പറയ്ണ നട ക്കൂല കണ്ണ് കാണൂല ചെവി കേക്കൂല വർത്തമാനം പറയൂല ഒരു പ്രതികരണം ഇല്ലാതെ ഇങ്ങനെ തല മാത്രം ഇങ്ങനെയ ആട്ട പക്ഷെ കണ്ണിനന് കണ്ണൊന്നും കണ്ട കഴിഞ്ഞാ ഒരു കുഴപ്പവും ഇല്ല
ആഹ്
ഇങ്ങനെ ഓരോ മക്കള് ഒരു പിന്നെ ഈ എന്തോ
അത് ശരിയാ നമ്മള് നമ്മൾ എന്താ അറിയുന്നല്ലേ
ആ അതെ നമ്മളെന്ത് അറിയുണു ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടല്ലോ നമ്മള് അവര് പറഞ്ഞ ശത്യം പറഞ്ഞാൽ നിങ്ങള് നിങ്ങളുടെ മക്കളു ആയിട്ട് വരാനാ പറയുന്നത് അപ്പൊ നമ്മള് ഓരോ അവസ്ഥ നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളും നമ്മള നമ്മുടെ മ ക്കളൊക്കെ ഓരോന്ന് ഫുഡ് കഴിക്കുമ്പളും പിന്നത് വേണ്ട വേണംന്ന് പർഞ് അങ്ങനെ കഴിക്കുമ്പഴൊക്കേ
ആഹ് ഹാ ഹാ പിള്ളാര് അത് കാണണം ശരിയാ
ആഹ് അപ്പൊ കൊണ്ട കളഞ്ഞ മാതാപിതാക്കളുടെ വേദനകളും ഈ ചെയ്യും പ്രായത്തിലുള്ള മക്കൾടെ അവസ്ഥയും അവരുടെയൊക്കെ മക്കള പ്രായത്തിലുള്ള മക്കളാണല്ലോ അവിടെ കെടക്ക്ണത്
ആഹ് ഹാ
അവർക്ക്ന്ന് പർഞ്ഞാ ഡെയിലി അതാണല്ലോ അവരുടെ ലോകം
അവരുടെ ലോകം അത് തന്നെ ആ
അഹ് ആഹ് ഫുഡ് കഴിക്ക്ണതായാലും ഇവര് ഈ കൊടുക്കണ ഫുഡ് മാത്രമല്ലേ കഴിക്ക്ണൊള്ളൂ
അതെ അവർക്കും കാണുല്ലാ ആഗ്രഹങ്ങൾ വേറെ അതും ഇതു ഒക്കെ കഴിക്കണെന്നൊക്കെ അല്ലേ
കഴിക്കണം ന്നൊക്കെ പിന്നെ നമ്മടെ മക്കള എന്നൊക്കെ പറയുമ്പം അഹ് കുഴിമന്തിക്ക് കുഴിമന്തി ബിരിയാണിങ്കി ബിരിയാണി ഇന്ന സാന ഇന്ന ദിവസം എന്നൊക്കെ പറയുമ്പഴേ നമ്മളായാലും ചിന്തിക്ക ഒരു നേരം ചിന്തിച്ചു നോക്കണം അങ്ങനെയും മക്കളുണ്ട്
അങ്ങനെയുണ്ട് പിള്ളേർ
ഉം ഉം പിന്നെ ഡ്രഗ്സിന അടിമ അവരൊന്നും നമ്മളെ കാണിച്ചിട്ടില്ല കേട്ടോ ഡ്രഗ്സിനടിമയൽപ്പെട്ട വല്ല്യ വല്ല്യ ആളുകളൊക്കെ
ആഹ് ഹാ
വയലന്റ് ആകുന്നവർണ നമ്മളൊക്കെ കാണാൻ പോകുമ്പഴേ എങ്ങനെ പ്രതികരിക്കണന്ന് പറയാൻ പറ്റൂല
പറയാൻ പറ്റൂല അതെ അപ്പൊ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇവരെല്ലാം ഉണ്ട്
ആ ഒരു കൊറേ വല്ല്യ ബിൽഡിംഗ് ആണ് ഒരു അഞ്ചെട്ട് ഏക്കർ ഇങ്ങനെ കെടക്കും ഇപ്പൊ ഒരു വല് വല്ല്യ ബിൽഡിംഗ് ആയിട്ട്
ആഹ് അത് ശരി
ആ പിന്നെ നിർഫയ അങ്ങനെയുണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടെങ്ങനെ പെൺ
ആഹ്
പീഡനത്തിനിടയായ പെൺ പെണ്ണ്ങ്ങള്
ആഹ് അവരു ക്കെണ്ട് അവിടെ
ആഹ് അവരൊക്കെ ഉണ്ട് അവരൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അനെ കൊറെ ആഹ് അങ്ങനെയുള്ള കാണിക്കൂലല്ലോ നമ്മ അവർക്കായാലും ആ ഒരുരിത് പിന്നെ അവരൊക്കെ സ്വയം തൊഴിൽ ചെയ്ത് അങ്ങനെ അവരുടേതായ ഒരു
ആഹ് അവര് തൊഴിൽ ചെയ്യുന്നുണ്ട് അവിടെ.
ആഹ് തൊഴില് ചെയ്യുന്നുണ്ട്.
ആഹ് ഹാ ഹാ ആ അവർക്കും സമയം അവരും ഇതിൽ നിന്നൊക്കെ ഒന്ന് വിമുക്തരായിട്ട് വരണ്ടേ അല്ലേ? അവരുടെ കഷ്ടപ്പാടുകളിന്ന് മ്
സീകമായിട്ടുള്ള ആ ഒരു ഇതേ
ആഹ് ഹാ
ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലോ പ്പയങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ ആയാലും പെൺകുട്ടികളായാലും എല്ലാവരും ആ ഒരു ഇതിൽ നിന്ന് മാറാനായിട്ട് അവർക്കരുതായ തൊഴിലും അങ്ങനെ ആ ഒരു മ ആ ഒരിതൊക്കെ സ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ
അത് ശ
പിന്നെ എത് നഴ്സിങ് സ്കൂളൊക്കെ വരുന്നുണ്ടന്ന് പറയണ കേട്ടു ബിൽഡിംഗ് പണിയുന്നുണ്ട്. ലാസ്റ്റ് ഇങ്ങനെ അവര് ക്ലാസ് പോലെ നമ്മള എന്തോ?
ഇനിം വേറെ ബിൽഡിംഗ് പണിയുന്നുണ്ട്.
ആഹ് പണിയുന്നുണ്ട് ലാസ്റ്റ് അവരുടെ ഇതെല്ലാം ഇങ്ങനെ ഒരു ടി ലിങ്ങനെ കാണിക്കും ഓരോ അങ്ങനെയാണ് അറിഞ്ഞത് അങ്ങനെ ഇതെല്ലാം അവിടെ ഉണ്ടെന്നുള്ള ഇതേ. ഈ നിർഫയും അങ്ങനത്തെ ആ ഒരിതൊക്കെ